തെരക്കിലാണോ ഏച്ചി
അല്ലല്ല കേക്കണില്ലേ?
ആ കേക്കുന്നുണ്ട് ഓ സുഖമായിട്ട് ഇരിക്കുന്ന എവിടെങ്ങനെ ഫ്രീ ഫ്രീയാട്ട് ഇരിക്കരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് വിളിക്കാം വിളിച്ചിരുന്നു
ആഹ് ഞാനൊരു മോന്ക് ഫുഡൊക്കെ കൊടുത്ത് ഒന്നങ്ങട് സെറ്റ് ആയിട്ടിരിക്കായിരുന്നു പിന്നെ ഇൻസ്റ്റയിൽ വീഡിയോസ് തപ്പിക്കോണ്ടിങ്ങനെണ്ട് ഇങ്ങനെ മക്കളെ ഫുഡ് കാര്യങ്ങളക്ക അപ്പ അത് വീഡിയോക്കെ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അതൊന്ന് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ഇരിക്കായിരുന്നു
ആ കണ്ടന്റ് ക്രിയേറ്റർ ആണേ ഇവരെ കൂടെ ഓ ഹാ കൊള്ളലോ കൊറെ ആയോ തൊടങ്ങിട്ട് അച്ച്
ഞാന് ഒരു വർഷത്തിന്റെ അടുത്ത് ആവും അങ്ങനെ മക്കളെ വീഡിയോസ് ഒക്കെങ്ങനെ അപ്ലോഡ് ചെയ്തിന്ന പിന്നെ ഈ ഫുഡിൻ്റെ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകശം ഒരു രണ്ട് മാസംക്കെ ആയിട്ടേ ഉള്ളൂ
ആഹ് ആഹാ കൊള്ളാലോ എങ്ങനെ എന്നിട്ട് വ്യൂവേഴ്സ് ഒക്കെ കൂടുന്നുണ്ടോ
വ്യൂ ആ വ്യൂസൊക്കെ പ്പൊ ഏതൊക്കെ ഏ പിന്നെ അത്യാവശ്യവുണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ വ്യൂസ് വരുന്നുണ്ട് ഓരോ വീഡിയോസ് ഫോളോവേഴ്സ്. സു അങ്ങട് കൂടി വരുന്നില്ല.
ആഹ് അതിന് കുറച്ച് ടൈം എടുക്കും.
ആ തൈ ടൈം എടുക്കു ആ അപ്പോ ഒരു നാലായിരത്തി രത്തഞ്ഞൂറ് ആ നാലായിരത്തിഅർന്നൂറ് ആ ലെവലെത്തിറ്റേള്ളൂ ഫോളോഴസ്.
അപ്പൊ ഒരു ഇൻഫ്ലുവൻസർ ആണ്ല്ലേ?
അങ്ങനെയൊന്നില്ല.
ആഹ് ഞാൻ ആദ്യ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അപ്പൊ അത് പിന്നെ സ്റ്റോപ്പായി. പ്പത് സ്റ്റോപ്പ് ആക്കിയിരുന്നു പിന്നെ എനിക്കൊരു ഭയങ്കര ഒരു കേദം മനസ്സില്.
ആഹ്.
അപ്പൊ പിന്നെ വീണ്ടുംന്ന് ഇങ്ങന ഇൻസ്റ്റേ ഒന്ന് റീസ്റ്റാർട്ട്യ്തോക്കിയതാ ഇനി അപ്പൊ എ ഫ് ബിയിലും അക്കൗണ്ട് എടുത്തക്കണ് ഇനി അങ്ങനെ യൂട്യൂബിലും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം.
ആ ആഹ് അല്ല പഴയ അക്കൗണ്ട് എടുക്കാൻ പറ്റോ.
ആ പഴയ അക്കൗണ്ട് അത് ഇനി എന്തായാലും റീച്ച് കിട്ടൂല അല്ലാതെ നമ്മളിത് ഒരു പുതിയതായിട്ട്. ഒന്ന് സ്റ്റാർട്ട്യ്യ്ണതാ നല്ലത്.
ആണോ ഓഹോഹോ.
അത്യാവശ്യം നമുക്ക് ഏണിങ്സൊക്കെ കിട്ടി തുടങ്ങിയതയിരുന്നു പിന്നെ ഒരു പ്രത്യേക സാഹചര്യൽ നിർത്തേണ്ടി വന്ന്.
അശോഹ് ഏണിങ്സ് ഒക്കെ ആയിട്ട് പിന്നെ നിർത്തുമ്പോ. ഭയങ്കരബുദ്ധിമുട്ടാണേ ആണോ അയ്യോ. ആഹ് ന്നിട്ട് നിർപ്പോ ഏണ്ടിവന്ന്ലെ ഛേ. അതെങ്കി ഇനിയിപ്പോ ആ ഒരു ലെവലിലെക്കൊക്കെ എത്താൻ കുറച്ച് ടൈം എ
ടൈം എടുക്കും എന്തായാലും ഹാർഡ് വർക്ക് ചെയ്ത് എന്ത് പ്രവർ ത്തി നമ്മള് ചെയ്യയാണെങ്കിലും ഒക്കെ നമ്മള് സക്സസിൽ എത്തികഴിഞ്ഞാൽ ആൾക്കാരുണ്ടാവും ഹാവൂ എന്താ. അങ്ങനെ ഇങ്ങനെയന്നൊക്കെ പറയാന് പക്ഷെ അത് നമുക്കെ എത്രണുണ്ടെകിൽ അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക്ണ്ട് ഇപ്പൾ നമ്മളിപ്പപ്പോ ഈ അ്ലോഡ് ചെയ്യുന്ന വീഡിസൊക്കെ. ക്കെവന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനാറ് സെക്കൻഡ് പത്തൊമ്പത്. സെ സെക്കന്റ് ഇരുവതു സെക്കന്റിന്റെ ഉള്ളിലെ ഷോട്ട് ഷോർ വീഡിയോസ് ആണ് പക്ഷേ ആ ഒരു വീഡിയോ എടുക്കാനുള്ള എഫേർട്ട് ന്ന് പറഞ്ഞാ ഒന്നര മണിക്ക ക്കൂറാണ് ആൾക്കാര് കാണുമ്പോ. ആഹ് ആൾക്കാര് കാണുമ്പോൾ ഇത്ര സിമ്പിൾ ആണല്ലോ എന്നുള്ളതാണ് പിന്നെ ഞാൻ ഇ ചാനല് സ്റ്റാട്ട്തിട്ടെന്നെ എന്റെ കസിൻസൊക്കെ എനിക്ക് ഏണിങ്സ് കിട്ടി തൊങ്ങിയപ്പോ കസിൻസ് ഒക്ക സ്റ്റാർ്ട്ട്യ്തിന്. ഒക്ക ഒരാഴ്ച. രാഴ്ച രണ്ടാഴ്ച അത് കഴിഞ്ഞട്ട് എല്ലരും പറയു നടക്കൂലട്ടോ ഈ പരിപാടി. കാണുമ്പോ നല്ല രസാണ് പക്ഷേ നമ്മള് അത് ഒരിക്കും എത്തൂല ആഹ് എന്ത് സംഭവാ നമക്ക് തന്നെ ഒരാൾ ചെയ്തത്ങ്ങനെ കാണുമ്പോ നമുക്ക്ചാരിക്കും ഏറ്റവും ഈസിയ ആണെന്നുള്ളത് പക്ഷെ ആ ഒരു. സാഹചര്യക്കെ എത്തിപ്പെടാൻ വേണ്ടിട്ട് അത്യാശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്യണം.
ആഹ് ശരിയാ
ഉം അങ്ങനെ താല്പര്യണ്ടോ അങ്ങനെ വീഡിയോസ് എന്തെങ്കിലും ചെയ്യാനോ അങ്ങനെ എ എന്തിനെലും?
ഇല്ല ഞാനങ്ങനെ ഇതുവരെ നോക്കിട്ടൊന്നില്ല ഇനിയിപ്പോ ഇ ഇപ്പോേടായിട്ട്ത് ചെയ്ത് നോക്കുവോ എന്നുള്ളതറിയില്ല നോക്കുകണെങ്കിൽ ഞാനെന്തായാലും പറയണ്ട്ന്ന്.
ആഹ് ഓക്കെ ന്നാ എ ഫ് ബി യിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ക്യാഷ് കിട്ടുന്നുണ്ട്ട്ടൊ മോട്ടിസെക്ഷൻ ആയികഴിഞ്ഞ ന്റെ ചാനല് ഇപ്പൊ ഇപ്പോളാണ് മോൺട്ടിവ് സേഷൻ ഇപ്പൊ ഒരു ടു ത്രീ ഡെയയ്സ് ആയിട്ടുള്ളൂ മോൺട്ടിവ് സേഷൻ ആയിട്ട് അപ്പോ നല്ല വച്ചന്ന് അത്യാവശ്യം നമു ക്ക് വീട്ടിൽ ഇരുന്നന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മള് കണ്ടൻസ് എന്ന് വെച്ചൽ നമ്മക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡോ അല്ലെങ്കി വേറെന്തെങ്കിലും റെസിപ്പിസോ അല്ലെങ്കിൽ ഇങ്ങനെ ഗാർഡനിങ് ഇഷ്ടാണെങ്കിൽ അങ്ങൻതെ ഐറ്റംസോ അല്ലെങ്കി വേറെന്തങ്കിലും കഴിവുണ്ടെങ്കിൽ വരയ്ക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ ചിലർക്ക് പാടാനുള്ള കഴിവോക്കെ അഹ് എന്താ അമ്മളെ കഴിവെച്ച അത് അമ്മള് തിരിച്ചറിഞ്ഞട്ട് അമ്മളത് അവതരിപ്പിച് കഴിഞ്ഞ അത്യാവശ്യംനമുക്ക്നമ്മളെ കാര്യത്തിനുള്ളഎണിങ്സ് കിട്ടിക്കഴിഞ്ഞാലുംഒരുകൊഴപ്പല്ലല്ലോ
ഉംആഹ് കിട്ടുന്നത്അത് നല്ലതാണല്ലോന്ന് ഉം ഇങ്ങനെ അല്ല അപ്പൊ ഇഞ് ഈസ് എന്താ പറയാ മറ്റേ സ്പോൺസേർഡായിട്ട് കൊറെേ സാധനങ്ങളൊക്കെവരുംല്ലേ
ആഹ്ഇതിപ്പ നമ്മള്സ്റ്റാഡ്കോളാബ് ചെയ്യണെങ്കിഅയിനൊന്നായിട്ടില്ല ഒരുടെൻകെഫളേഴ്സിന്റെ ബോബ്കില്ആയികഴിഞ്ഞാല കോളാബ്സും കാര്യങ്ങളൊക്കെകിട്ട പിന്നെകൂടുതല്കിട്ടണങ്കി ഹണ്ടഡ്രഡ്കെ ക്കെആവണം ഫളോഴസ് നമ്മഅവിടക്കൊന്നും എത്തിട്ടില്ലല്ലോ നമ്മൾപിച്ചവെച്ച് വരണേല്ലോള്ളു പിന്നെതന്നെ ആ്ൾഹ് വീട്ടത്തത് മുഴുവൻനോക്കണം അയിനനുസരിച്ച്ഗ്യാ റിങ്ങിവരെ അത്പോലെ പച്ചക്കറിയെല്ണ്ട് പിന്നെ അത്പോലെ പിന്നെ ഇതിനനുസരിച്ച് പിന്നെചട്ടിയേള് ണ്ടാക്കും ചെടിച്ചട്ടിയേള്ണ്ടാക്കും പിന്നെമക്കളെനോ ക്കണം മക്കളെ പഠിത്തം അതിന്റെടിൽഈ കാര്യങ്ങള്എല്ലാംകൂടെ ഇങ്ങട്ട് എത്തിപ്പെടാനും ങ്ങട്ടികഴിണില്ല
ഉം ഒക്കത്തിന് ടൈമ് ഇതാക്കണല്ലോ ല്ലേ
ഹ് ഈചെറിയമോനായോണ്ടാണ് ഏറെപ്രശ്നംഅല്ലെങ്കി അത്രവലിയ സീനില്ല ഇതിപ്പോ നമ്മള വർക്ക്ഫുഡ് കൊടുക്കണംഅവര്ക്ക്പിന്നെ അവരെകാര്യങ്ങള് ഒക്കെ ചെയ്തൊടുക്കണം പിന്നെ അവരെ നോക്കിങ്ങോട് നടക്കഅവരോർ ക്കണം എല്ലാം നമ്മളെന്നെ ചെയ്തു കൊടുക്കേണ്ടേ ഇപ്പൊ ചെറിയമക്കാ അത്
ഉ ഉം ആഹ് അത് ശെരിയാ എല്ലാത്തിനും കൂടെ ടൈമും ഒക്കെ കൂടെ ശെരിയായി കിട്ടണല്ലോല്ലേഉം
ഇൻ ക്കണി ഇപ്പൊന്ന് ജലദോഷം പിടിച്ചിക്ക്ണ് ഇന്ന് ഇപ്പഞ്ഞി ഒറക്കൊക്കെ കണക്കന്നെയിക്കാരം ഞ്ഞികെടക്കാനേ ഇഞ്ഞോന്ന് ആവിടിപ്പിച്ചു കൊടുക്കണം
ആഹ്ആരാത്രി ആകുമ്പോളാണല്ലോകൂടുതല് പ്രശ്നമായിട്ട് വരലെഉം
തലക്ക്നല്ലകനണ്ട്ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരി ചെപ്പം ഞാൻകാർട്ടൂൺവെച്ചിട്ട് ഒന്ന്കൊറചേരര്ത്തിയതിന് കാർട്ടൂണോന്നുംകാണൂല്ല ഒരഞ്ചുമിനിറ്റ്കഴിഞ്ഞപെണിറ്റ് പോരുംഅയിനൊന്നിൻട്രസ്റ്റില്ല ആൾക്കിങ്ങനെആ ക്റ്റീവായിട്ട്ങ്ങനെ നടക്കണംഅപ്പൊ ഇന്ന്കൊറച്ച് വെയ്യായിണ്ട്ണ്ട് അതോണ്ട്ന്ന് അടങ്ങിഒതുങ്ങിര്ന്ന്ട്ട്ണ്ട്
ആണോ
കൊറച്ചേരരിക്കും മോളേമോളെഇത് തേപോലെമോളേ മുടിക്കെണ്ട്ചുറ്റിപിടിച്ചിട്ട്മോങ്ങണ്ട്തല്ലും. മോളേകടിക്കുംഭയങ്കരവികൃതിയ
ഇവിടെഞാനുംഅനിയനും പോലെ
ആഹ് നിങ്ങള് ബർത്ത്‌ഡേഏജ് ഡിഫറൻസ്ണ്ടോ
ഇല്ലഇല്ല ഞങ്ങള് ഒന്നര വർഷത്തിന്റെഡിഫറൻസേഒള്ളു
ഓഹ്അല്ലേവര് ഞ്ചിഎട്ട് വയസ്സിന്റെ ഡിഫറൻസ്ണ്ട്
ആഹ് അപ്പൊമോള് വലുതായിട്ട് അറ്റാക്ക് ചെയ്യത്തില്ല മോമാത്രേള്ളൂ
മോമാത്രംഅങ്ങട്ട്കൊടുക്കും പക്ഷെ ഓൾക്ക്ഭയങ്കര സങ്കടാണ്
ആഹ്
പിന്നെ ഇവനിങ്ങനെ കാണിക്കുമ്പോ ഉമ്മച്യ ന്താവനിങ്ങനെ ഇന്നെ ഇഷ്ടല്ലാത്തെ ഞാൻ ത്രേംയവനെ പിന്നെ ഇഷ്ടപ്പെടുന്നില്ലേ എന്നിട്ട്ന്താങ്ങനെ ചോയിക്കും നമ്മളെ കുട്ടിയല്ലേഒന്ന റിയില്ലല്ലോ അതോണ്ടാട്ടോ അറി
സമാധാനിപ്പിക്കെന്നെ എല്ലത്തിനും ങ്ങള്തന്നെ വേണല്ലോല്ലേ
എങ്ങനെ ചെയ്ഞ്ഞാല് മറ്റുള്ളവരെങ്ങനെ ആര അവൻ തല്ലുമ്പോ ആരും പ്രതികാരിക്കാതിരിക്കാണെങ്കില് പിന്നെ ആളെ ഓൻ തല്ലാൻ പോവൂല്ല പക്ഷെ അവൻ തല്ലുമ്പോ ഒന്നെങ്കി കരയ അല്ലെങ്കിഒന്ന്പേടിച്ച പോലെ കാട്ടഓടാ അതൊക്കെ ചെയ്തെഴിഞ്ഞാഅവ ന്ക്കൊരു ഹരാണ്. പിന്നെ ആ ആട്ടിത്തല്ലും പിന്ന വയ്താലേ നടക്കുംപിന്നെരു ത് സൗര്യംണ്ടാവൂല ഇന്നിപ്പോവെയ്യ ഇന്ന്ങ്ങനെ ഒതുങ്ങിങ്ങോണ്ടാണ് ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് പറ പിന്നെന്തക്കെയാ വേറെന്തൊക്കെയാ ന്ന്ട്ട് രാത്രിക്കന്താ ഫുഡ് സ്പെഷ്യൽ ആയിട്ട്ന്തെങ്കിലും ഉണ്ടോ
സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നുല്ല ഇപ്പൊ മറ്റേ ഗോതമ്പിന്റെ ഒരു നുറുക്കില്ലേ ഉപ്പു്മാവ് വെക്കുന്നേ ആഹ് ആ ആ അതിന്റത് വെക്കേരുന്നു
ആ കിച്ചൻ ലേക്ക് കേറോ ഞാൻ എന്താ ഉച്ചക്കത്തെ ഫുഡ് ന്നെണ്ട് ബീഫും നെയ്ച്ചോറുണ്ട് അതുപോലെ തന്നെ സദാച്ചോറുണ്ട് പിന്നെ തറവാട്ടിന്ന് ചക്ക ചക്ക കൂട്ടാൻ എന്ന് ഉണ്ടാക്കു ച ചക്ക ചക്ക പച്ച ചക്ക വേവിച്ച്ട്ട് തേങ്ങ അരച്ചിട്ട് ഇങ്ങനെ കൂട്ടാനായിട്ട് വെക്കൂല്ലേ അത് ഉണ്ടാക്കിയത് കൊടു കൊടുത്തയച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ആ ചക്കിം ബീഫും കഴിക്കും മോൾക്ക് ചോറ് കൊടുക്കും ഞാ രാത്രി അതികഅങ്ങനെ ചോറ് കഴിക്കലില്ല
ഉം ഉംഅങ്ങനെ ഇന്ന്ന്ന് ഉച്ചക്കൊക്കെ മോൻ്റെ വയ്ത്താല് തന്നെയായിരുന്നോ
മോന്റെ വൈത്താൽ തന്നെരുന്നു പിന്നെ പിന്നെ വാപ്പ തറവാട്ടിന്ന് വാപ്പ കൊറച്ച് എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് അങ്ങനത്തെ ഐറ്റംസ് കെ കൊടുത്ത് വിട്ടിരുന്നു മഴ സ്റ്റാട്ട് തില്ലേ നമുക്ക് അത്യാവശ്യം ഇതുണ്ട് ഫ്രൂട്ട്സിന്റെ തയ്യളൊക്കെ വെച്ചിട്ടുണ്ട് റംബൂട്ടാന്ണ്ട് അതുപോലെ തന്നെ ചിക്കു മാങ്കോസ് പിന്നെത് പിന്നെ ആപ്പിൾ ചാമ്പക്ക മാവ് പ്ലാവ് ഇങ്ങനത്തെ തയ്യളൊക്കെ നമ്മള് ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ മഹ മഹാ എല്ലാം കൂടെയാണ് അപ്പൊ അപ്പൊ അതിനൊക്കെ ഒന്ന് ഈ മഴ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വളങ്ങൾ കൊടുക്കണം എന്നാലുള്ളത് നന്നായിട്ട് വളരോള്ളു അപ്പൊ അതിന്റെ അടിയൊ തോരന്ന് കൊടുത്ത് അത്യാവശ്യം ഇതൊക്കെ പിന്നെ വളപ്രയോഗങ്ങളൊക്കെ നടത്തി ഇന്ന് ഉച്ചതിരി ഇന്നൊരു നാല്മണിക്ക് ശേഷം ഒരു വൈകുന്നേരം ബാങ്കോട്ക്ണ വരെ അതെര്ന്നു പരിപാടി അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിടത്തു തോന്ന് അങ്ങോട്ട് നമ്മളത് എക്സ്ട്രാ നമ്മള സ്ഥലത്തിന്റെ പുറത്ത്പ്പറത്ത് കുറച്ച് സ്ഥലം എടുത്തിരുന്നു അതിലാണ്പ്പ തൊക്കെ വെച്ച് വെച്ചിട്ടുള്ളത് അപ്പൊ അവിടെ ഇങ്ങട്ട് കാട് പെട്ടെന്ന് ഇപ്പോ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളീ വള്ളിപ്പുല്ല് ണ്ടല്ലോ അതങ്ങോട്ട് കേയറിട്ട് അതിന്റെ അടിയൊന്നും കാണാൻ തന്നെല്ല അതൊക്കെ തൊരന്ന്ട്ത്ത് കത ഇതാക്കി ഇതാക്കികൊടുത്ത് ഇതൊക്കെ പിന്നെ ഇതാക്കി കൊടുത്ത് പൊടികളൊക്കെ ഇട്ട കൊടുത്ത് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ആക്കി ഇപ്രാവശ്യം നല്ലോണം റംമ്പുട്ടൻ കഴിച്ചിട്ടോ ഏകദേശം നമുക്ക ഒരു നാലഞ്ചു കിലോന്റെ അടുത്ത് നമ്മള് ചെറിയ അത്യാവശ്യം അധികം വലിയ മാരോന്നായിട്ടില്ല നമ്മളൊരു മൂന്നാല് വർഷ ആആയിട്ടുള്ളു വച്ചിട്ട് ഇന്നാലൊരു മൂന്നാല് കിലോന് അഞ്ചു കിലോത്തിന്റഅടുത്തൊക്കെ കിട്ടിറമ്പൂട്ടാന്
ആ കൊള്ളാലത് ഉ ചിക്കു ആഹ്
ചിക്കു കായ്ച്ചിരി കിടക്കണ്ട് പ ചിക്കുന്റെ പഴുപ്പ് എങ്ങനെ എനിക്കറിയില്ല ഒരു മറ്റേതക്കെ നമുക്ക്ങ്ങനെ പഴുത്ത കളർ കണ്ടാലല്ലെ മനസ്സ് ഇല ഇങ്ങനെോ ഇഷ്ട്ടം പോലെ കടക്ണ്ട്
അതിന്റെ ആ തറ്റത്ത് നോക്കി നോക്കിയാൽ കൊറച്ച് മനസ്സിലാവൂലേ ഏതാ
സ്ലവ് വനിക്കറീല്ല ഞാൻ ആദ്യയിട്ടാണ് ഇവിടെ ചിക്കു ണ്ടാക്കണെ കാഴ്ചിനെ
എനിക്ക് തോന്നുന്നത് മറ്റേ തറ്റത്ത് ആ വള്ളിയില് ആ ഫ്രൂട്ട് തൂങ്ങി കിടക്കുന്നെ ആ ടിപ്പില് നോക്കി കഴിഞ്ഞാൽ ചെലെപ്പോം മനസ്സിലാവായിരിക്കും ഞാൻ അങ്ങനെ നോക്കിട്ടൊക്കെ നോക്കിയിരുന്ന് എനിക്കറിയില്ലേ
നിന്റെ വീട്ടിലുണ്ടോ
ഇല്ല ഞാനല്ലാതെ ഫ്രൂട്ട്സിന്റെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ പഴുപ്പ് എത്തിയത് മനസ്സിലാക്കാനേ
ആ ഇത് നക്കീട്ടൊന്നും മനസിലാവതൊന്നുമില്ല അങ്ങനെ മരവിച്ചങ്ങനെ കിടക്കണ്ണ്ട് ഒരുവികാര അതുപോലത്ത ഒരു സാധനം ഞാൻ പറഞ് എന്താ ഇത് ചെയ്യാന്ന് ഇൻക്കറിയില്ലാന്നറഞ്ഞു മാവും പ്ലാവും ഒന്നും പിന്നെ കായ്ച്ചിട്ടില്ലട്ടോ ആവിണൊള്ളൂ ആപ്പിൾ ചാമ്പക്കൊക്കെ ഒരു വർഷ ആയിട്ടേ ഒള്ളൂ ഒരു വർഷം ആവണള്ളൂ വെച്ചിട്ട് അപ്പ അത് അതിനൊക്കെ ങ്ങനെ ഇതേപോലെ നമ്മളല്ലോണം ഇങ്ങനെ വളമ ഇട്ടോട്ത്ത്ട്ട് ഇങ്ങനെ പിറകെ നടക്കണം
ഇമ് അതിനെ കൊറച്ച് കാലൊന്ന് പരിപാലിച്ചാലേ അതൊക്കൊന്ന് റെഡിയാവുന്നൊള്ളൂന്നല്ലേ.
ഒന്ന് ഇതൊന്ന് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാലൊള്ളൂ സെറ്റാവെള്ളു.
ഉം എന്തൊക്കെ വളാ യൂസ് ചെയല് നിങ്ങള്.
ഞാന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. കാര്യായിട്ട് ചാണകപ്പൊടിന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ആട്ടിൻ കാഷ്ഠണ്ടല്ലോ അത് കിട്ടുകയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കും. പിന്നെ അതപ്പത്തെ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഇട്ടു കൊടുക്കും. ഇത്രയും ഞങ്ങള് ഇട്ട് കൊടുക്കലുള്ളൂ.
ഉം കൊള്ളാലോ.
ഉം അത് നമ്മളിപ്പ ചാക്ക് എടുക്കും. എന്നിട്ട് അതവടെ വെച്ചിട്ട് കൊറെച്ച് കൊറെച്ചായിട്ട് അങ്ങനെ. അതും വെപ്പ്പുണ്ണാക്കും ഇതെക്കെ വാപ്പ വാപ്പാക്കെറ്റും കൃഷി ഇങ്ങനത്തെതെക്കെ വിചാരിച്ച് കൊട്ന്നേരും അവര്. ഈ പിന്നെ മാവിനും ഇതിനുമിതിനുമൊക്കെയിട്ടിട്ടേ ഞാനി കാര്യമായിട്ട് എന്റെ റോസിനും എന്റെ വാരി എന്തോ ക്ക് ചെടികളെക്കെ അങ്ങോട്ട് വളരട്ടെ. റോസൊക്കെ ഇങ്ങട്ട് മൊരെടിച്ചിക്കണ്. ഞങ്ങള് രണ്ടു മൂന്നു മാസം പൊറത്തേരുന്നു. അപ്പൊ ഒരു ആ മൂന്ന് നാല് മാസത്തിന്റെ അടുത്ത് പൊറത്തേരുന്ന്. അപ്പൊ പിന്നെ അത് വന്ന പ്പക്കിന് മറ്റേത് നല്ല കളറുണ്ട് എന്റെ കയ്യില്. യെല്ലോ ഇണ്ട് ഓറഞ്ച്. ഇണ്ട് എല്ലാ കളറൂണ്ട്. വെറൈറ്റീസൊ. ഒക്കണ്ടാര്ന്നു. ഒക്ക ഇങ്ങ്ട്ട് മൊരടിച്ച് ഇങ്ങന നിക്ക്ണ് ണ്ട്. ഇപ്പ ഇൻക്ക് സങ്കട. ഒക്ക വേം വെട്ടി പ്രൂൺ ചെയ്തിട്ട്ക്ക്ണ്പ്പൊ. ഇഞീപ്പൊ ഇഞി വര്ണതൊക്ക കൊമ്പോളൊക്കെ.
ഉം ഉം ഇഞി വരത്തെ. ഇന്ന ശരി ചേച്ചി. ഞാൻ പിന്നെ വിളിക്കണ്ടെ.
ആഹ് ഓക്കെ ഓക്കെ.